ആ ആ എന്തുണ്ട് വിശേഷം സുഖാണോ
സുഖായിട്ട് പോവുന്നു
ആഹ് ചായയൊക്കെ കുടിച്ചോ
ഓ ചായയൊക്കെ കുടി ചായ കുടിച്ചിട്ടില്ല ഭക്ഷ്ണം കഴിച്ചിട്ടൊള്ളു പിന്നെ ചായ കുടിക്കാനായിട്ടുണ്ട് പക്ഷെ ഞങ്ങള് കൊറച്ച് വെയ്ഗീതാ ണ്
അതെ ല്ലെ?
ഇപ്പൊ ആ ഫുഡ്ഡിനെ വെയ്കുംമ്പോ പിന്നെ ചായക്കും വെയ്കും.
ഉം. പിന്നെ ഈ വെക്കേഷ്ന് എവിടെയെങ്കിലുഒക്കെ പോയായിരുന്നോ കുട്ടികളൊക്കെ ആയിട്ട്.?
വെക്കേഷന്ന്‌ മക്കളെം കൊണ്ട് ഇവടെ ഒരു ട്രിപ്പ് പോയിരുന്നു പാർക്കിക്കും പിന്നെ ഈ വെള്ള ഉം. കുട്ട്യാളെ നീന്തേ ഇവടെ ഓടായിക്കല് അറിയു നല്ല നല്ല രസാ അവ്ടെ കാണാൻ കാണാന് മക്കക്ക് നീന്താനും എല്ലത്തിനും ഇങ്ങള് പോയീന്ന അങ്ങട്ട്.?
അതെ ല്ലേ മ്..
ആ കുട്ട്യേളെ നീക്ക് തന്നെ പഠിക്കാനും ഇതിനൊക്കെ പറ്റും.
ഉം
നല്ലൊരു സ്ഥലാ അവ്ടെ. ല്ല തെളിഞ്ഞ വെള്ളാണ് കല്ല് ഇത് മാത്രം കല്ല് മാത്രേ ഒള്ളു. ആ ഉര്ളകല്ല് ആ കല്ല് മാത്രേ ഒള്ളൂ ന്ന്ട്ട് അങ്ങനെ നീന്തി ഇന്റൊക്കെ മകൾ നാല് വയസ്സായിട്ടൊള്ളു അവള് നല്ല നീന്തലാ അവിടെയൊക്കെ കൊണ്ടുപോയി കുട്ട്യോളാകെ നീന്തേയ് ഞാ ഓവളെപ്പം ഇൻക്ക് നീന്താനൊന്നും അറിയില്ല ഇൻക്ക് പേടിആവ ഇന്നട്ട്.
അതെ ലെ?
അവള് നീന്തണ കണ്ട്ട്ട് ഉം.
ലൊക്കെ പോയി കോസ്മ മാറ്റിക്സ് ഇത് ഉപയോഗിക്കാറുണ്ടോ?
ഏത്?
ആഹ് എവിടെങ്കിലുഒക്കെ പൊറ ആ ആഹ്, കേൾക്കാമോ?
ആഹ്, പ്പൊ കേൾക്കണ്ട്.
ആഹ്, എവിടെങ്കിലു ഒക്കെ ഹ് യാത്ര പോകുമ്പോഴോ കല്യാണത്തിനൊക്കെ പോകുമ്പോ, ഇങ്ങനെ കോസ്മെറ്റിക്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ടോന്ന്?
ഇല്ല, ഇല്ല, ഇല്ല, ല, ഇല്ല അങ്ങൻത്തെ പരിപാടൊന്നുംല്ല.
ആഹ്, അതാ, നമ്മുക്കൊന്നും അങ്ങനെയില്ല. പക്ഷെ, ഇപ്പൊ, വെര്ന്ന ഒരു ജനറേഷൻ ണ്ടല്ലോ കുട്ടികളെല്ലാവരും ഭയങ്കര മേക്കപ്പാണ്.
ആഹ്, പ്പൊ അതേ ഉള്ളൂ കാര്യയിട്ട്. മാക്കക്ക് ഒരു കല്യാൺത്തിന് എന്തൊക്കെ കാട്ടാന്ന് അറീല. കല്യാൺത്തിന് ആവന്ന് ആഹ്, വെർതേ ന്ന് പോയി അങ്ങാടിക്കൊക്കെ പോകുമ്പോ ചെലെ ആൾക്കാര് എട്ത്ത്ട്ണെ കാണണ. അപ്പൊ, നമ്മുടെ മുഖത്തിന്റെ ഇല്ല കൊ ഇല്ല, കളറു ണ്ടാവ ഇല്ലാതൊക്കെണ് ചെയ്യ്ണ്.
അതെ, അന്നേരം പിന്നെ, ഒരു കാര്യ ഒണ്ടേ. ഇവര് മുഖത്തിന് വേറെ
ആണ്. ക്ക്, ത്, ഭയങ്കര വിഷ ആണല്ലോ?
അതെ, അതെ.
ക്യാൻസറ് വരെ ണ്ടാവുന്നാ പർഞ്ഞെ.
ആഹ്, ത് ന്നെ, ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും ഒണ്ട് ദോഷങ്ങളും ഒണ്ട്. ആഹ്, ക്യാൻസറോക്കെ ഒണ്ടാവുന്നു ഇങ്ങനെ നമ്മള് വാർത്തയിലൊക്കെ കഴിഞ്ഞ
ആഹ്, ഗുണം പറയാനില്ല. ന്ന് പറ ആഹ്. ഗുണം കൊറവായിരിക്കും. ദോശേ
ആഹ്, അതെ, അതെ ഗുണം കൊറവായിരിക്കും.
ആഹ്, ഇപ്പൊ കാണാന്. അപ്പൊ, നറന്തൊക്കെ ണ്ടാവു.
അതെ, അതെ
ആഹ്, ഫേയ്സിന് നല്ല.
ഉം, ആഹ്, ഫെയ്സ് ഒന്നു തെള നിക്കത്തതേ ഉള്ളൂ. പക്ഷേ, അല്ലെ, എന്തായാലും ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു... സൗന്ദര്യം ഉണ്ടല്ലോ? അത് തന്നെ അല്ലെ, ഏറ്റവും നല്ലത്.
ആഹ്.
ആഹ് അനെ, ഫേയ്സിനാണെങ്കി എല്ലാവരും ഫൗണ്ടേഷനും പ്രയ്മർ, കൺസീലർ, ബ്രഷ്. എന്തൊക്കെയാ വാരി ഇടുന്നത്, ഹൈലൈറ്റർ. ആഹ്, അതൊക്കെ ഒരുപാട് ദോഷങ്ങളും ഒണ്ടാക്കും. എല്ലാം, ഈ രാസവസ്തുക്കള് കൊണ്ട് ഉണ്ടാക്കുന്നതല്ലേ?
ആഹ്, രാസ കെമിക്കലും, ഇതൊക്കെല്ലേ?
ക്കലാണ്. പിന്നെ, കണ്ണിനൊക്കെ.
നമ്മളത് ശ്രദ്ധിക്കാറില്ലാരും. ആഹ്, നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. ഇ വർക്ക് ഇ ഇപ്പോ, അതൊരു ട്രെൻഡാണ്, മേയ് ക്കപ്പ് ഇട, ല്ലെങ്കിൽ. ട്ടില്ലെങ്കില് പിന്നെ നമ്മള്.
അതെ, അത്, സ്കൂളിൽ പോവുന്ന കുട്ടികളൊക്കെ തന്നെ ഇത് ചെയ്യാറുണ്ട്. കോളേജൊന്നും ആവണ്ട അതിന് മുന്നേ..... ചെയ്യാറുണ്ട് കുട്ടികളൊക്കെ? ഉം.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
ആഹ്. ഹലോ, കേൾക്കാമോ? ഹലോ. ഹലോ. ഹലോ.
ആഹ് കേൾക്ക്ണ്ട്.
ആഹ് കേൾക്കുന്നുണ്ട് ഞാൻ എനിക്ക് കേൾക്കുന്നു ഇല്ലായിരുന്നു റേഞ്ച് എടക്ക് പോകുന്നതാ.
ആഹ് റേഞ്ച് എടക്ക് പോകുന്നുണ്ട്. പക്ഷേ നമ്മള് ശ്രദ്ധിക്കണം കാരണം പോയാൽ റേഞ്ച് പോ പിന്നെ ഏഹ് ഔട്ടാവും.
അതെ ആഹ് പി ആഹ് കേ
ആഹ് ആഹ് കേൾക്ക്ണ്ട് ഞാന് ഇങ്ങനെ മിണ്ടാതെക്കും പിന്നെ ഇങ്ങളെ എടക്കെക്കെ ഇങ്ങള എടക്ക് ഈ പപ്പായകളൊക്കെ ഒണ്ടോ
ആഹ് പപ്പായ ഒണ്ട് പപ്പായ ഏറ്റവും നല്ലതാണ് മുഖ സൗ
ആഹ് നല്ലതാണ് കാരണം ക്യാൻസർ വരെ തടയും എല്ലാ ആഹ് എല്ലാ അസുഖത്തിനും നല്ലൊരു മരുന്നാണ്
അതെ അതെ
നല്ലൊരു ഫലാണ് ആഹ് മാങ്ങേം ചക്കയൊക്കെ ഒണ്ടോ നാട്ടിലൊക്കെ ഇപ്പോ മാങ്ങേന്റേം ച ക്കേന്റേം കാലണല്ലോ അതൊക്കെ ഉണ്ടോ
ആഹ് ഒണ്ട് ഒണ്ട്. ഒരുപാടൊണ്ട്. ആഹ് പിന്നെ നമ്മളീ എവിടേങ്കിലുമൊക്കെ പോകുമ്പോ കണ്ണിന് ചുറ്റും ആഹ് അതെ കണ്ണിന് ചുറ്റും എഴുതുന്ന കൊറെ സാധനങ്ങളുണ്ടല്ലോ ഐ ലൈനറും മസ്ക്കാരയും ഐശാടോ ഒക്കെ ഐബ്രോ പെൻസില് അതൊക്കെയാണെങ്കി നമ്മളെ കണ്ണിന് ഒരുപാട് ദോഷ് ചെയ്യും നമ്മളെ കൺപോളകൾക്ക് ചൊറിച്ചിലും അല്ലേ
ആഹ് ചൊറിച്ചിലൊക്കെ വരും പിന്നെ നമ്മള് സുറുമ ഇട്ടാ പിന്നെ കണ്ണിന് കാഴ് ച്ച ഇണ്ടാവും സുറുമ ഇ പ്പഴത്തെ സുറുമ ഒന്നും പറ്റൂല ആദ്യൊക്കെ എറങ്ങിയതൊക്കെ പറ്റേ ഇപ്പൊക്കെ എല്ലാം ഇങ്ങള് പറഞ്ഞ പോല തന്നെ
അതേ പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ആഹ് എന്റെക്ക കുട്ടിക്കാലത്തില്ലേ ഈ മഴക്കാലൊക്ക വരുമ്പത്തേക്ക്‌നീ പുല്ലിന് എടേല് ഒരു പുല്ല് കാണും മറ്റേ ഈ കണ്ണീർത്തുള്ളീന്നും പറഞ്ഞൊരു സാധനൊണ്ട് അതെടുത്ത് അറിയാമോ അത് അതെടു ത്ത് ഇങ്ങനെ അതിങ്ങനെ കുമള പോലെ വന്നിരിക്കും എന്നിട്ട് അതിങ്ങനെ കണ്ണ് തൊറന്നിട്ട്
തുള്ളീന്റെ അതേ പോലെ ല്ലേ
ആഹ് ഞങ്ങള് കണ്ണീർത്തുള്ളിന്നാ പറയാറ് ഇവ്ടെ നമ്മട നാട്ടില് എന്നിട്ട് അതെടുത്തിങ്ങനെ കണ്ണിലോട്ടിങ്ങനെ കണ്ണ് തൊറന്നിട്ട് ഒരാളെ കൊണ്ടിങ്ങനെ ഒഴിപ്പിക്കും അപ്പൊ നല്ല സുഖവാണ് കണ്ണിന് കുളിർമയും നല്ലൊരു തണുപ്പൊക്കെ ഫീലെയ്യും
ആഹ് ഇപ്പ അതൊന്നും കാണാറില്ലല്ലേ
ഇപ്പൊ അതൊന്നും കാണാറില്ല ഇപ്പൊ കാടും ചെടികളും ഒന്നും ഇല്ലല്ലോ എല്ലാം കെട്ടിടങ്ങളും എല്ലാം നെകത്തി കെട്ടിടങ്ങളല്ലേ
അതെ ആഹ്
ആഹ് പിന്നെ നമ്മള് ചുണ്ടുകളിൽ ഉപയോഗിക്കുന്നതാണെങ്കില് ലിപ് ലിപ്പ് ബാമ് ആഹ് പിന്നെ ലൈനറക്കെ ഒണ്ടല്ലോ ലിബ്ബിലിങ്ങനെ വര ക്കുന്ന ലൈനറൊക്കെ അതൊക്കെ ഒരുപാട് ദോഷോണ് അതെ അതെ
കണ്ട് പരിചയം ഇണ്ടാവൂലേ
ആഹ് കണ്ടു പരിചയൊള്ളു ഇതൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മള് ആഹ് ഇതെന്ന നമ്മുടെ ഒള്ള സൗന്ദര്യം
ആഹ് നമ്മളെ സൗന്ദര്യം മതില്ലേ
അതെ അതെ
അതിലേറൊന്നും വാണ്ട
അതെ വേറൊന്നും വേണ്ട പിന്നെ ഒരു ചർമ്മത്തിന്റെ സ്‌ സ്വഭാവവും ആ ഒക്കെയനുസരിച്ച് നമ്മള് നല്ല കമ്പനികള് തിരഞ്ഞെടുക്ക
ആ ഇപ്പൊന്നാള് ഞങ്ങള് ഇവിടെ ഈയിടെ എടുത്ത് ഞങ്ങളെവിടെ ഒരാള് ഒരു പെണ്ണ് മരി ച്ചു മരണപ്പെട്ട് ആ ഈ ലിഫ്റ്റിക്കും തൊക്കെ നല്ലവണ്ണം ഇട്ണ്ട ആളാ ആളായിരുന്നു അപ്പൊ അത് ന്നാ അപ്പൊ അത് വയറ്റ്ക്ക് പോയി പോയി നമ്മള് ഭക്ഷണം കഴിക്കുമ്പോളൊക്കെ അത് വായക്ക് പോവാണല്ലോ ചെയ്യ്ണ്
അതെ അതെ അതെ
അപ്പൊ അങ്ങനെ ആ പെണ്ണ് ആ ആ സ് ആ പെണ്ണ് മരണപ്പെട്ടു അപ്പൊപ്പാ പ്രായൊന്നും ആയിട്ടില്ല പത്തിരുപത്തെട്ട് വയസ്സായിട്ടുള്ളേയ്
ഉം ഉം
ഞമ്മള് ഞമ്മള് വിചാരിക്കും ഈ തൊക്കെ നല്ലതാ അപ്പഴുഞ്ഞാക്ക ഇപ്പം ആൾക്കാർക്ക് കാണാനൊര് ഇത്ണ്ട ഭംഗിക്ക്‌ ണ്ടാവും അല്ലാതെ നമ്മളെ തടി നമ്മള് തടി നമ്മളെ നോക്കാൻ നമ്മള് അത് കയ്ഞ്ഞിട്ടില്ലെങ്കി പിന്നെന്താ അവരാൾ ക്ക്‌ മാണ്ടീറ്റ് നമ്മള് ഇതാക്കിട്ട് കാര്യല്ല നമ്മക്ക് നമ്മള് വാണ്ടീറ്റ് താക്കണ്ടേ നമ്മള് ആ നമ്മള് നമ്മടെ ആരോഗ്യം നമ്മള് സംരക്ഷിക്കണല്ലോ
അതെ അതെ നമുക്കിങ്ങനെ ഇതൊക്കെ ഉപയോഗിക്കുമ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് നമുക്ക് കയ്യിലൊക്കെ അല്പം പൊരട്ടി നോക്കി അതെ കയ്യിലൊക്കെ അല്പം പുരട്ടിയേ നോക്കി അലർജി ഒണ്ടോന്നൊക്കെ നോക്കുന്നത് നല്ലതാ പെ ട്ടന്ന് വാരി മുഖത്തൊന്നും ഇടാതെ നമുക്കാദ്യം ഒരു പരീക്ഷണം പോലെ കയ്യിലൊക്കെ പുരട്ടി നോക്കത്തില്ലേ അല ജിയൊക്കെണ്ടോന്ന് അതുപോലൊക്കെ ചെയുന്നെ നല്ലതാ ഇത്
ആ എന്റെ മോള് തേപ് ഇത്പോലൊരീസം പിന്നെ ഇങ്ങനെ മുഖത്ത് പെ പെരട്ടി ഇങ്ങനെ ഈ ഐഷാടന്ന് തോന്നുന്നു ങ്ങ്ട്ട് മുഖത്തൊക്കെ ഒര് നെറോം പിന്നെ മുഖക്കെ അങ്ങ്ട്ട് എന്താ ഒരു കുരുകുരു ങ്ങട്ട് ആ അങ്ങണ്ട് ആ മോ പൊന്തിയേക്കാ മേനി ങ്ങട്ട് വന്നക്കാ അപ്പൊ ഞങ്ങളർഞ് ഈ കാലാവധി കഴിഞ്ഞതോ എന്താന്നറി ഓരോരോ സാധനത്തെ നമ്മക്ക് അറീലല്ലോ അയ്ന്റെക്കെ
അതെ അതെ അതെ ആ കാലവധി നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മള് ഉം അതുപോലെ പ്രകൃതിദത്തമായ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ നോക്കണം നമുക്ക് അസു തുരി മഞ്ഞളൊക്കെ കിട്ടുവാണെങ്കി അതൊക്കെ നല്ലതാണ് കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്
ആ ആ കസ്തൂരിമഞ്ഞളൊക്കെ നല്ലതാണ് തേപോലെ ആ തൈര് അതൊക്കെ ങ്ങനെ പറയല്ണ്ട് പിന്നെ വെള്ളരിക്ക തേങ്ങാപ് പാല് അതൊക്കെ അതന്നും പിന്നെ കേടില്ലല്ലോ ഉം മുക്ക് നല്ല സാധനങ്ങളാണല്ലോ.
അതെ അതെ ഇതൊന്നും രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിക്കുന്നതുവല്ലല്ലോ നമുക്ക് പ്ര് കൃതിയിൽ നിന്നും ലഫിക്കുന്നആണല്ലോ ആ അതെ.
കേടൂല്ല അത് പ നമ്മുടെ ആരോഗ്യം നിലനിർത്താന്നൊക്കെ പറ്റും. പറ്റോല്ലോ നമുക്ക് വായിലാക്കിയാലും വയറില നമുക്ക് കൊയ് പ്പല്ലാ.
അതെ തലമുടിക്കായാലും എല്ലാവരും ഈ ഹെയർ കളർ ഒക്കെ ചെയ്തൊണ്ട് നടക്കുവല്ലേ നമുക്ക് ഏ ഏറ്റവും നല്ലത് ചെമ്പരത്തിയും ചെമ്പരത്തി പൂവും ഒള്ളെങ്കിൽ താളി അരച്ച് ഏ തലമുടി കഴുകുന്നതാണ്. അല്ലെ പിന്നെ ഈ ചെറുപയറുപൊടിയില്ലേ?
തണുപ്പുംതൊക്കെണ്ടാവും തണുപ്പുംതൊക്കെണ്ടാവും നല്ലരു ഉറക്കത്തിന്
അതെ അതെ ആ അതെ. പിന്നെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ ഉലുവ ചെറു പയറുപൊടി ഇതൊക്കെ നല്ലതാണ്.
ആഹ് നല്ലതാണ് പിന്നെ തുളസിയൊക്കെ പറ്റും.
ആഹ് തുളസി നല്ലതാണ് ആഹ് പേനിന്റെ ഒക്കെ ശല്യം ഒണ്ടെങ്കിൽ അതൊക്കെ-
ആഹ് പിന്നെ മയിലാഞ്ചി മയിലാഞ്ചി ഒക്കെ ഇടാ മൈയിലാഞ്ചി അര രച്ചിട അത് നല്ലതാണ്.
അതെ ആഹ് ഇത് വെറുതെ കണ്ടതും.
തുണ്ട് നമ്മെള ഇവിടെ പരിസരത്ത് എല്ലാതും മരുന്നുകൾ തന്നെയാണ് ഔഷധങ്ങളന്നെയാണ്. ഏത് നോക്കിയാലും കുറുന്തോട്ടി. ഒക്കെ ഔഷധങ്ങളാണല്ലൊ.
ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പ്രകൃതിദത്തമായത് ഒരുപാട് കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ ഈ ഡോക്ടർമാരെ ഡോക ക്ടർമാരൊക്കെ പറയും ഈ കെമിക്കലൊക്കെ ഡൈൊക്കെ മുടിയിൽ തേച്ചാൽ ചെലപ്പോ ക്യാൻസ ട്ഇത്രൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നത് കേൾക്കും.
ആഹ് ആഹ് അതെ എല്ലാം ഇതന്നെ യാണ്ലേ
ആഹ് അങ്ങനെ വേറെ.
പലതര ആഹ് പലതരം മരുന്നുകളുണ്ട് നമ്മള് ജ പ്രകൃതിദത്തമായ തന്നെ.
അതെ വേറെ സുഖം തന്നെ എന്നാ ഞാൻ വെക്കട്ടെ പിന്നെ വിളിക്കാം.
ഓക്കെ ആഹ് ഓക്കെ.